ആഹ് ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് സുഖാണോ
ആഹ് സുഖാണ്.
മഴയൊക്കെ പെയ്ത് തീർന്ന്
ഉം മയയാ ഇപ്പോ ഒന്ന് പെയ്ത ഒന്ന് ചോർന്നു.
ആ അത് ശെരി ഇവിടെയന്ന് മഴയില്ലായിന്ന്.
ഏഹ ഇവിടെ ഇണ്ട് മയാ ഇവിടെ ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നല മയ കൊറവാണ് ഇന്ന്ണ്ട്.
ആഹ ആഹ
കുട്ടികളെ സ്കൂൾക്കൊക്കെ പോവാറുണ്ടാവുപ്പോഴ് അപ്പളാണ് മയ ഏറെയിണ്ടാവുക.
ഓഹ് ഓ ഹ് ഓഹ് ഓഹ്
എന്താ ഭക്ഷണം കയിച്ചോ
ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം ഇനിയിപ്പോ-
എന്താ ചോറ് തന്നെയാ അതോ ചപ്പാത്തിയോ?
ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇത്തിരി പുട്ട് അങ്ങനെയൊക്കെയുള്ളത് കഴിക്കും ഡയബറ്റിക്ക ആഹ് ആഹ ഗോതമ്പിന്റെ പുട്ട്
ആഹ്
ഡയബറ്റിക്കാ
അത് ശരി
ആഹ ആഹ്
അപ്പൊ അപ്പൊ എന്താണ് കറി എന്താ ഇണ്ടാക്കുക അപ്പൊ-
കറി പിന്നെ മീനിനിന്റെ കറിയൊക്കെയുണ്ട് പിന്നെ അല്ലാതെ പച്ചക്കറിട്ട് വച്ച അവിയലൊക്കെയുണ്ട് അതൊക്കെ കൂട്ടി ഞാനങ്ങ് തിന്നും
ഏ വീട്ടില് വീട്ടില് ആരൊക്കെ ഉള്ളെ
വീട്ടില് ഞാനും മോളും മാത്രേ ഇപ്പ ഇവിടെ ഒള്ളു ഒരു മകള് മാത്രേ ഉള്ളപ്പോ അവിടെ അതിന്റെ കൊച്ചുങ്ങൾ രണ്ട് പേര് പിന്നെ മറ്റവരൊക്കെ അങ്ങ് ദൂരെ ജോലി സ്ഥലത്തും കൊണ്ടുപോയടെത്തുംയൊക്കെയാ മോനൊക്കെ അങ്ങ് ജോലിസ്ഥലത്ത് മൂന്ന് പേരും
മൂന്ന് പേരോ
ആഹ്
ആ മോന് കല്യാണം കഴിച്ചിക്കണ
ഓ കല്യാണകഴിച്ചൊരു മോളുണ്ട് ഉം.
അപ്പൊ പേര പേരമക്കളൊക്കെ ഉണ്ട്.
ആ ഉണ്ട് ഉണ്ട് ഉണ്ട് അവിടെ ആരൊക്കെ ഉണ്ട്.
ഇവിടെ ഞാനും ഭർത്താവും മൂന്ന് മക്കളും.
ആ ആ ആ ആഹ് ആൺകുട്ടികളാ പെൺകുട്ടികളാ
ആൺ കുട്ടികളാ
മൂന്ന് പേരോ
ആ മൂന്ന് കിലോമീറ്റർ.
ആ ആ ആ
ഡോഗൊക്കെണ്ട് തോന്ന്ണ്ട് ഡോഗിന്റെ സൗണ്ട് പോലെ തോന്ന്ണ്ട്.
ഏ
ഡോ നായി ഇണ്ട അവുടെ
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇവിടെ ഇല്ല ഇവിടെല്ല അതിന്റെ ആ ഇതിന്റെ രണ്ട് വീട്ടിന്റെ അപ്പുറത്തോട്ട് അവരല്ലേ വളർത്തുന്നെ ഒരു സൈസ് വല്യോട്ട് . ഹ് അല്ല.
വീട്ടക്ക് വരോ
ഇല്ല ഇല്ല അവര് കൂട്ടനകത്ത് ഇട്ടേക്കുന്നതാ കൂട്ടിനകത്ത് ആ കൂട്ടികിടന്ന് കരയുന്നതാ ഇഞ്ഞ് കേൾക്കുന്നത്.
അഹ് ശരി ഞാൻ വീട്ടിലുണ്ടാവേ
ഏ ഇല്ല ഞാൻ എനിക്ക് അങ്ങനെ വകുപ്പേ ഇല്ല. എനിക്ക് പണ്ടേ അത് ഇഷ്ട
പൂ വളർത്ത് പൂച്ചണ്ട്.
ആ അങ്ങ് വളർത്തിയൊന്നും വേണ്ട അല്ലാതെ ഒരു പതിനാറെണ്ണം കിടപ്പുണ്ട്.
ആഹ് ഞമ്മളി വാങ്ങണ ഇണ്ടല്ലോ
ആ അറിയാ അറിയാം എനിക്ക് അറിയാം ഞങ്ങളെ വീടിന്റെ അപ്പുറത്തുണ്ട്. അഹ് പക്ഷെ നല്ല അറിവാല്ലേ
ആ ആ
അതിന് എല്ലാം മനസ്സിലാവുന്തൊ
ആ എല്ലാം ആ മനസ്സിലാവും.
ആ ഞങ്ങളെ വീടിന്റെ തൊട്ട് രണ്ട് വീടിന്റെ അപ്പുറത്തൊട്ട്ണ്ട് അവര് പറയും. ഇങ്ങനെ പറഞ്ഞാല് എന്തായാലും അന് നല്ലോണ്ണം മനസ്സിലാവൂന്ന്.
ആ ആ അല്ല അയിട്ട് അവർക്ക് അവർക്കായിട്ടുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കും. ക്ക്ണ്അതാണെല്ലൊരു ഇത് ന്നൊള്ളു അവര് ഞമ്മള്പ്പൊ ഒര് നാടൻ പൂ ച്ചാണെങ്കി മ്മളോലെ കുളിപ്പിക്കാ ദാക്കാ അങ്ങനതൊന്നും നോക്കണ്ടല്ലൊ
ആ ആ ആ
ഇത് മോന് ആ കുളിപ്പിക്കണം. മോന്റെ വേണം പറഞ്ക്കാണ്ടേ അങ്ങനെ മോന്ഷ്ടാണ് അപ്പങ്ങനെ വാങ്ങി വളർത്തിയതാ.
അത് ശരി ഞങ്ങളെടി ഇങ്ങനായാലും സാനോല്ലാ എവ്ട്ന്നാ വന്ന് കിടക്ന്നൊരു പൂച്ചയും ണ്ടായിര്ന്ന് അത് പിന്നെ അജ് മൂന്ന് കുഞ്ഞുങ്ങള്. അത് എനിക്ക് അകത്ത് അകത്ത് കയ്റ്റ്ന്നേന്ന്നിക്ക് ഇഷ് അകത്ത് കേറ്ന്നേന്ന് എനിക്ക്ഷ്ടമല്ല ഞാൻ തിന്നാനൊക്കെ ഇഷ്ടം പോലെ കൊടുക്കും. പക്ഷെ അകത്ത് കേറുന്നെനിക്ക്
ആ സാധാ പൂച്ചളേം ങ്ങക്ക് ഞങ്ങളെ വീട്ടിലുംണ്ട് ഇഷ്ട ഇഷ്ടംപോലെണ്ടയിനി ഞാൻ വീട്ട്ക്കൊന്നും കെയാറ്റൂല
ഉം അകത്തേക്ക് കയറ്റത്തില്ല പക്ഷെ കൊടുക്കും. തിന്നാനൊക്കെ കൊടുക്കും.
ആ അഹ് ഞാനും കാട്ടും വേസ്‌റ്റൊക്കിടുമ്പോ അതേ പോലത്തന്നെ തെര് വ്നായന്റെ ശല്യം നല്ലോണ്ട് തെര് വ് നായ്ക്ക നായ്ക്കള്ഷ്ടംപോലെല്ല സ്ഥലാണ്
ആഹ് ഇവിടത് തന്നെ ആഹ ഏഹേ ഏഹേ ഇവടേം ഇണ്ടതിനൊരു കൊറവൂല്ല
ആഹ്..
ആഹ് മേബിക്കെന്ന പിന്നെന്തക്കെയിണ്ട് വിശേഷം ആഹാരൊക്കെ കഴിച്ചൊ?
ഇല്ല്യേ ആഹാരം കയ്ച്ചിട്ടില്ല കഴിക്കണം ഞങ്ങക്കും തന്നെ ചോറ് ആഹ് പിള്ളേര് പഠിക്കാണ് പഠിക്ണ കുട്ടിയ
ആഹ ആഹ് ആഹ് അ അത് ശെരി ആഹാ
രണ്ടാമത്തെ മോന് ഹ് ആറിലാണ്
ആഹ് ഹ ഹാ
ചെറുത് യുകെജി
അത് ശെരി
മക്കക്കൊക്കെന്ന് സ്ക്കൂള്ണ്ടായ്നു
അയോ എന്റെ മോളെ കൊച്ചും എളേത് യുക്കെജിലാ ഒന്നുണ്ടാർന്ന് ഏഹ് എളേത് യുകെജി മൂത്തത് നാലാംക്ലാസ്സില് പഠിക്ക്ന്ന്
ആഹ് അയ്ശെരി
മറ്റേ മോള്ണ്ട് എരട്ട മാമക്കളല്ലെനിക്ക്?
ഏഹേ എരറ്റമക്കളാ?
ആഹ് ഏരട്ട പെമ്പ്ള്ളായിര്ന്ന് അതീഒരണ്ണത്തി ത്തിനും രണ്ട് രണ്ടെണ്ണത്തിനും ഓരോ പെണ്ണും ഒരാണും തന്നെ അവരൊരുമിച്ച് ഓ പഠിക്കാന്നെ എൽ കെ ജി തൊട്ട് ഒരുമിച്ച് പഠിക്കാ തൊടങ്ങി ഡിഗ്രി എട്ത്ത് ഫിസിക്സിനകത്ത്.
ആഹ് ഹേ
മ്മ്ഹ്
അയ്ശെരി പഠിക്കാന് ഏഹേ കല്യാണം കഴിച്ചതൊക്കവ്ട്തെന്നെയാണോ?
ആ അടുത്തൊന്നുവല്ല അടുത്തല്ല ഒത്തിരി ദൂരെയാ പക്ഷെ അവര് ഇവിടെല്ലായിര്ന്ന് അവരോടെ ജോലി സ്ഥലത്തൊക്കെങ്ങനെ കറങ്ങി ക്ഷീണിച്ച് വന്നപ്പോ പി എ സി ടെ കോച്ചിങ് ചെയ്യ്ന്ന് ആഹാ അവരെയൊക്കെ ജോ ല്ല്യേ അവൻ പട്ടാളക്കാരനാർന്നു ഒരുത്തൻ ഒരുത്തൻ റെയിൽവേ ജോലിഉള്ളവനായിരുന്നു. അഹ് അങ്ങനെ ആഹ് പഠിച്ച് അഹ് ഓ ഹാ അങ്ങനെവരിപ്പോ പി എ സ്ടെത് ചെയ്യ്ന്ന്.
എന്തെേലും പഠിച്ച് ജോലില്ലാതൊന്നും സാധാ പണ്യൊന്നുപ്പ നടക്കൂല.
നടക്കത്തില്ല.
ആഹ്.
ഇനി എങ്ങനേലും കണ്ടുപിടിക്കണം അവരെ തൊണ പോലെ കണ്ടുപിടിക്കട്ടെ അവരെ വർഷം കഴിയും മ്പോ ഓരോ വയസ്സങ്ങ് പോയിയാ
അതാണ്ല്ലത്.
മ് ഹ്
മരുമോൾക്കെന്തേം ജോലിണ്ടോ?
അവക്ക് ജോലിയുണ്ട്, അവള് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറാ.
ഏഹേ അഹ് ശെരി, അപ്പൊ ജോലി ആഹ് ആഹ് അപ്പൊ ജോലിക്കാരാണൊക്കെ.
ആഹ് അവര് ജോലിക്കാരെന്നാ ഞാ ഡിഗ്രിയെട്ത്തതാ.
ആഹ് അയ്ശെരി ഭർത്താവ്ണ്ടോ?
ഇല്ല മരിച്ച്. പത്ത് വർഷവായി ഉം എവരെ കല്ല്യാണം ഏഹ്
എന്തേനസുഖന്തേണ്ടായിനാ അങ്ങ
ഓ ആഹ് ഗൾഫായിര്ന്ന് ഗൾഫ് ഗൾഫിലായിര്ന്ന് വരുമ്പം അപ്പ പിന്നെ സ്വാഭാവികായിട്ടും പ്രെഷറ് ഷുഗറ് കൊളസ്ട്രോള് അങ്ങനെ എല്ലാ കൂട്ടുകാരായിട്ടാ വന്നത് ആഹ് അങ്ങനെ പിന്നെ കൊറേ നാളൊക്കെ കൊറച്ച് നാളോള് ട്രീറ്റ്മെന്റിന്റെ പൊറത്തിര്ന്ന് രണ്ട് പിള്ളാരെയങ്ങയക്കാൻ പറ്റി. മോൻ്റതൊന്നും കാണാൻ പറ്റിയില്ല
ആഹ് ആഹ്
ആഹ് അങ്ങനെ അത് ഭയങ്കര സങ്കടവായി പോയി.
അതാണില്ലേലേ
ഭയങ്കര ആഗ്രഹവായിരുന്ന് ആഗ്രഹവായിരുന്ന് എന്ന് വെച്ചാ അമ്മള് ഈ ആ ജോലി കിട്ടി മോന് അന്ന് മരിക്കുന്നതിന് മുമ്പേ അവന് അവന് ഇരുപത്തൊന്ന് വയസ്സീ കിട്ടി.
ഏഹ് അയ്ശെരി.
ഉം ഇരുപത്തൊന്ന് വയസ്സീ അവന് പിന്നെ ജോലി കിട്ടി പക്ഷെ അന്ന് ആഹ് ഇത് കല്യാണവൊന്നും കാണാൻ പറ്റിയില്ല അന്നരത്തേക്കില്ല പെ പുള്ളേരെ അയക്കാൻ തൊടങ്ങ്ള്ള ഒര് തത്രപ്പാടിലല്ലേ അമ്മൾ അന്നേരം ഒര് ഒരുപാട് സ്വപ്നങ്ങളാരിന്ന് പെമ്പുള്ളാര് രണ്ടിനെ അയച്ചിട്ട്
പെൺപിള്ളേരെ കല്യാണം കഴി കണ്ട്ക്കൂല്ലേ.
ആഹ് കണ്ട് ഓ കൊച്ചുങ്ങളേം കണ്ട് ആഹ് മോനെ കണ്ട്. മോന് മൂത്തതായിര്ന്ന് മോനായിര്ന്ന് മൂത്തത് ആഹ്.
അയ്ശെരി. ആഹ് നിങ്ങള് വൈയ്കിയാണല്ലോ കല്യാണം കഴിക്കാ അതാ നിങ്ങള് ജോലി കാര്യങ്ങളൊ ക്കായിട്ടാണല്ലോ ഞങ്ങളെ പോലെ നാര്ത്തേ കല്ല്യാണം കഴിക്കൂലാല്ലോ.
ആഹ് ഇല്ല ഇല്ല.
ആഹ് ഞങ്ങളൂപ്പോ പിന്നൊക്കെ വൈയ്കലടത്തീക്ക്ണ് മറ്റേതൊക്കെ പത്താം ക്ലാസ് പത്താം ക്ലാസൊക്കെ കഴിഞ്ഞാല് കല്ല്യാണം കഴിക്കുവല്ല മുസ് മുസ്ലീങ്ങള് പെങ്കുട്ട്യേളൊക്കെ പ ത്താം ക്ലാസ് ഞാനൊക്കങ്ങനെ വന്നാണ് പത്ത് പ്ലസ് വണ്ണില് കൊറച്ച് പോയിറ്റോള്ളൂ അപ്പൊത്തിന് കല്യാണം കഴിഞ്ഞു പിന്നെ പഠിപ്പൊന്നും പോയതൂല്ല്യ.
ആഹ് എവര് വൊ ആഹ് എവരെ എവിടെ പഠിച്ച ഒരു കൊച്ചും ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പം കല്യാണം കഴിഞ്ഞ് തേ ഞങ്ങക്ക് അതിശയവായിര്ന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയർ അങ്ങോ പവഷവള് അൻ്റെ പഠിത്തവങ്ങ് പോയി.
ആഹ് അതാണുള്ളത് ഞങ്ങളൊക്കെ ഇതില് അങ്ങനെയല്ലേ?
ആ ടീച്ചേഴ്സ്. എല്ലാ അന്നേരം ആ പറഞ്ഞന്നറഞ്ഞാ അത് വിലപ്പെട്ട സീറ്റ്ല്ലേ ഫിസിക്സിന്റെ സീറ്റ് എന്നൊക്കെ പറഞ്ഞ. കോളേജിലെ അഡ്മിഷനെ അന്നേരം അങ്ങനെ ആഹ് അതാ അതെ ഫിസിക്സിന്റെ സീറ്റ് എടുത്തിട്ട്. പിന്നെ അതിന് നഷ് നഷ്ടപ്പെടത്തുകന്ന് പറഞ്ഞാല് പകരം ഒരു എത്ര അഡ്മിഷൻ കിട്ടാതെ എത്രയും പിള്ളരായിരിക്കും കിടന്ന്. വേഷമിക്കുന്നെ അ അന്നേരം ഇത് അഡ്മിഷൻ എടുത്ത് വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോ അതാ എന്റെവോട്ടിനോയി പിന്നെ രണ്ടൂന്ന് കൊച്ചുങ്ങളൊക്കെ ആയി കഴിഞ്ഞ് പിന്നെ അവരടുത്ത് വിളിച്ച്. ചോദിക്കുന്നെ ഇനി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൊന്ന്.
ആഹ്
ആഹ് അന്നേര അന്ന അവര് ഒരു കൂറ്റപ്പണക്കാരായിരുന്നു നമ്മളെ പോലെയൊന്നും അല്ല പൂ ത്തൻ കാശ്കാരായിരുന്നു അവര് അന്നേരം അവർക്ക് അയ്ന്റൊന്നും കാര്യം അന്നേരം തോന്നിയില്ല ഈ പിള്ളേർക്ക്.
ആഹ് അന്ന് കല്ല്യാണം കഴ് ച്ച് ആ അതില് അങ്ങനെ പോയ്ക്കും പഠിപ്പിന് ഇതാവൂലേ പിന്നെ നമ്മള് ജീവിതത്തിക്ക് വരുമ്പോളാണ് എന്തേലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽന്ന് കരുതാ അന്ന് ആ പ്രായത്തി ഇതിൽ പത്താം ക്ലാസ് എന്നൊക്കെ പറയുമ്പോ അവര് ഒര് ഇതില്ലാത്ത പ്രായണല്ലോ?
ആഹ് അതെ അതെ അതെ.
കല്ല്യാണം ഇത് നൊക്കെ പറഞ്ഞ അന്ന് പ്പൊ വലിയൊരു സ്വപ്ന ആണ് അത്.
ആഹ്.
അപ്പൊക്കെ രസാവും പിന്നെ കുട്ടികളും മക്കളും കാര്യങ്ങളുംക്കെ ക്കെ ആയി വരുമ്പോളാണ് അതാ അതാണ് കൈയിൽ ഇ പൈസ ഇല്ല എല്ലത്തിനും ഭർത്താവിനോട് ചോദിക്കയും വിരിക്കും ചെയ്യുമ്പള്.
ചെയ്യുമ്പോ അയ്ന്റെബുദ്ധിമുട്ട് നാമ്മുക്കറി യാം അത് ഞാനിപ്പോ ഇവിടെ പറയാ പറഞ്ഞൊണ്ടിരിക്കയ ഇനി എത്ര ആ ഞൻ പറ കൊമ്പത്തുള്ളവർന്ന് പറഞ്ഞാലും. നമ്മളെന്തെങ്കിലും ആവശ്യം വരുമ്പോ നമ്മള് കൈ നീട്ടുമ്പോ നമ്മുക്ക് അതിന്റെ നെഞ്ചിടിക്കും. ആഹ് ആഹ് വെഷമം വരും.
മക്കളോടും പറയും എല്ലാത്തിനും നമ്മള് ഇങ്ങനെ പൈസ, ഇതാവുമ്പള് നമുക്ക് സ്വന്തമായിട്ട് ഒരു ജോലി കാര്യങ്ങൾ ഇണ്ടെങ്കിൽ നമു ഒര് നിക്ക്ണ ഒരു ബലം ഉണ്ടകും മറ്റേത്. ഒരു അസുഖം കാര്യം ഉണ്ടായാലും തന്നെ അത് ഡോക്ടറെ കാണിക്കാനും പടിക്കാനും ഓലോട് ചോദിച്ച്തായി. ട്ട് വാണ്ടേ
ആഹ്
ഡ്രസ്സും കാര്യങ്ങളും അപ്പോളാണ് നമ്മൾ ആലോയ്ക്ക വിവാഹം നല്ല വാ ഇത് ന്ന് അപ്പളാണ് ആലോയ്ക്ക അപ്പത്തിന് കാലം കുറേ കയ്യും ചെയ്യും.
കഴിഞ്ഞ് ആഹ് ആഹ് സത്യം അതൊക്കെ ഈ പറന്നൊക്കെ സത്യോ അത്.
ആഹ് ആഹ്.
ഇപ്പോഴത്തെ പിള്ളേരെന്ന് നമ്മള് പണ്ടതുള്ളവരെ ഇണക്കല്ല ഇപ്പോഴത്തെ പിള്ളേർ ഓന്ന സ്വഭാവങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് മാറും ഇപ്പോഴത്തെ പെൺ പിള്ളര് എടുത്തിചാട്ടക്കാര ചെലരൊക്കെ പക്ഷെ ആഹ് ആഹ് ശരി ശരി.